കേക്കാൻ പറ്റണ്ടോ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിരിക്ക്ണ്
എന്താ ഓ ചായ ഞങ്ങള് ഇന്നിത്തിരി കൊറച്ച് വൈകിയാണ് ചോറ് കഴിച്ച് അത് കാരണം ചായ സമയവും വൈകും ഉം കൊറച്ച് കൂടെ കഴിഞ്ഞിട്ടൊക്കെ ചായ ഉള്ളു അവിടെ എങ്ങനെ ചായയും കടിയൊക്കെ ആയോ? കഴിച്ചോ
ഇല്ല ഞാനും ഇപ്പ ചോറ് കയിച്ച് കഴിഞ്ഞതേള്ളൂ
അതേല്ലേ ആഹ് കുട്ട്യാളൊക്കെണ്ടോ ആഹ്
ആ മോള് പ്പ ക്ലാസ്സ് കഴിഞ്ഞ് വന്ന് അപ്പൊ അവള്ക്ക് ചോറ് കൊട് ഞാൻ ചോറ് കഴി
ആഹ ഓ ചോറാണ് കഴക്ക്ണ വൈകിട്ടൊക്കെ പോ വരുമ്പോ
അങ്ങനെയൊന്നുല്ല ഇന്ന് മജ്ബൂസ്ണ്ടായിന്ന് ഇന്ന് പൊറ്ത്ത്ന്ന് വാങ്ങ്യതേര്ന്നു നമ്മളെ വീടിന്റെ അടുത്ത് ഒരു കല്യാണം ണ്ടായിര്ന്ന് പ്പ വീട്ടിന്ന് എല്ലാരും പോയി ഞാൻ മാത്രം പോയില്ല
ആ ആ ആ അപ്പൊ ചോറ് മേടിച്ചിട്ട് വന്നു
ല്ല ഭക്ഷണം
തന്ന് ആ മജ്ബൂസൊകേണ് അവിടെ കല്യാണ പിന്നല്ലേ അത് അത് കൊള്ളാ ആ ആ വേറെ പുറത്ത്ന്ന് വരെ വേടി ചുട്ട് വന്ന് ആ കടേന്ന് പ്പൊ എല്ലാരും കല്യാണത്തിന് പോയി അങ്ങനെ ആഹ് ഞാൻ വിചാരിച്ച് പരിചയുള്ള വീടുകളി നമുക്ക് ചോറൊക്കെ തരുല്ല അങ്ങനെ നമ്മുക്ക് ചോറ്ക്കെ തരുവല്ലോ അങ്ങനെ വല്ലോം ആണ്‌ വിചാരിച്ചു ആഹ് അപ്പം ഞാൻ വിചാരിച്ചു അത് ശരി എല്ലാരും കഴിഞ്ഞിട്ടാണല്ലോ വരുള്ളൂ തരുള്ളൂല്ലേ അപ്പം ഞാൻ വിചാരിച്ചു മജ്ബൂസക്കാടാ കല്ലിയാണതിനു
അല്ല അല്ല അവിടെ നല്ല ഫുഡ്ണ്ട് കാരണം ഉമ്മ പറണം വരാനത് നഷ്ടയിട്ടോ
അത് ശരി ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ കല്യാണം അപ്പൊ
ഞാനും ഇത് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ ഇങ്ങനെ
ആഹ് തിങ്കളാഴ്ച
തിങ്കാഴ്ച കല്യാണം വേ ക്കുല്ലല്ലോന്ന്
ആഹ് അത് തന്നെ എല്ലാർക്കും വരാൻ പറ്റൂലല്ലാ പിന്നെ പോരാത്തേന് നല്ല മഴയും ആഹ് അതെ അതെ അതെ ഇവിടെക്കം ഓ ഇവിടെ ഇപ്പം രണ്ടു ദിവസായിട്ട് നല്ല മഴ അങ്ങനെ അയിന് മുന്നേ വെയിലൊക്കെ ആയിരുന്നു മഴയില്ലല്ലേ ഓ മാറിയും തിരിഞ്ഞും തോന്നുന്നു വരണേ ഇവിട്പ്പൊ ആഹ് രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് ഇന്നൊക്കൊണെങ്കിലും അത്യാവശ്യം നല്ല
ആഹ് ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര മൂടി കെട്ടിട്ട് നല്ല മഴന്റെ ഒരുക്കൊക്കെ കണ്ടു പക്ഷേ
ഇവിടെ രണ്ടു ദിവസായിട്ട്ന്നെ ഇന്നൊക്കെ ഫുള്ള് മൂടി കെട്ടിട്ടാ നിക്കണേ മഴയും പെയ്യുന്നുണ്ട് ഇടയില് അങ്ങനെ ഒരു തണുപ്പുള്ള കാലാവസ്ഥ
ആഹ്
പിന്നെ വേറെന്താണ് വിശേഷങ്ങള് അഎന്താണ് അപ്പോ വേറെന്തെങ്കിലും വി
ചെയ്യുന്നുണ്ടോ ന്നാണോ? ഇല്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഈ ലോകത്തിലെ ഏറ്റവും ബെസ് റ്റ് ജോലി ഹൗസ് വൈഫ്.
ആഹ് അങ്ങനെല്ല വീട്ടിൽ ആഹ് അത് പിന്നെ പറയണ്ട ആഹ് അതാണല്ലോ എല്ലാവരും ഇങ്ങനെ ഇരിക്ണ അതന്നെ ഹൈലൈറ്റ് അല്ല വീട്ടില് എന്തെങ്കിലും നേരം പോക്ന് എന്തെങ്കിലും അഹ്
നേരമ്പോക്കിന് എനിക്കൊരു മോളുണ്ട് ഒരു വയസായ മോള്. വേറെ ഒന്നുംല്ലാ ആഹ് അത് മതി നമക്ക് വേറെ ജോലിയോന്ന് എടുക്കണംന്നില്ല. നിങ്ങെളെന്ത് ചെയ്യ്ണ്ടോ?
ത് ചെയ്യണ്ട. ചെയ്യാത്തോണ്ടാ ന്നാ നമ്മള് ചിന്തിക്കുന്നെ. ചെയ്യണംന്ന് മനസ്സൊണ്ട് ആഗ്രഹുണ്ട് പക്ഷെ ഈ നേരം പോക്കിനെ കൊണ്ട് വേറൊന്നും ചെയ്യാൻള്ള നേരം കിട്ടണില്ല.
അതാണ് പ്രശ്നം. നമ്മളൊരു കുറഞ്ഞരു ടൈമ് ഫ്രീ കിട്ടുമ്പോ കുറച്ച് ഉറങ്ങി എണീക്കൊ രാത്രി ഒന്നും ഒറക്കം ശരിയാവുന്നില്ല രാവിലെ നേരത്തെ എണീക്കണം. എല്ലം കൂടെ എന്താ പറയാ. ആഹ് മൂത്ത മൂക്ക് ഏയെ അയ്മ്പതാവുമ്പോ ബസ് വരും
പ്പ പഠിക്കണ ഇപ്പൊ രണ്ട്ല്ലേ ഓ ഓ
അപ്പോ അവള്ക്ക് അവള് പറഞ്ഞയ്കുമ്പൾക്ക് ആഹ് എന്ത് പറയാ ഒരു പ്രത്യേക ഒരു ടൈമാ ആയത് എന്താ വച്ചാല് ഇപ്പം നമ്മളൊന്ന് കാണ വച്ചാല് എല്ലത്തിന്റെ മോള് ളും പാഞ് കേറ ചെലപ്പോ അലമാരന്റെ ഉള്ളി പോയി കുത്തിരിക്ക എന്നിട്ട് അതിലും മൂത്രഴിച്ച് ആഹ് ഡ്രസ്സ് എല്ലാം വലിച്ചിട്ട് ട്ട് മൂത്രേയി ക്ക്യാഹ് രണ്ട് പെൺകുട്ട്യേള
ഓഹ് ഓഹ് ഇവടെ അഒന്നും പറയണ്ട ആഹ് അതുപോലെക്കെ തന്നെ ഇത് ഇത്തിരി കൂടുതലാന്ന് തോന്ന്ന്ന്ണ്ട് ആൺകുട്ട്യാണ്
ആഹ് പ്പ
അതന്നെ ആ അലിമിറ്റഡാണ് ഒറങ്ങണ്ടതിന് ഒരു നേരം റെസ്റ്റ് എട് ക്ക ഇണ്ട ഉറങ്ങണ്ട അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇരുപ നാല മണിക്കൂർ കളിച്ചാ മതി
ആഹ ആൺകുട്ടിക്ക് കുറച്ച് പെരുത്തക്ക കൂടുതലായി
ആ പിന്നെ എനിക്ക് എന്റെ കാര്യവും തീരുമാനം ഉം്
ഇന്നപ്പ ഞാൻ ഉറങ്ങിയത് ഞാന ഇപ്പ ഇങ്ങനെ പറയാ സ്കൂൾ തോറന്നതിനന് ശേഷം ഒരു മാസ സഭാനായി നമ്മ തുടർച്ചയായിട്ട രണ്ട മണിക്കൂർ ഉറങ്ങീട്ടന്ന് രാത്രി ഇവള ഉറങ്ങൂല ഇങ്ങനെ കരിഞ്ഞൊണ്ടിരിക്ക ഇടക്കിടക്ക് പറഞ്ഞോളൂ അതുകൊണ്ട് എന്താ പറയാ നമുക്ക് ആ ഒരു കണ്ടിന്യൂ ഉറക്ക കട്ട
ആ ഇവനൊക്ക ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രാത്രി രണ്ട വയസ്സ് കഴിഞ്ഞു ആ എ കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും എപ്പോഴും രാത്രിക്കണക്കും ആ പാല കുടിക്കും
ണ്ട്വസ്സയിട്ടുെങ്കിൽ പാല് കുടിയങ്ങ്മാറ്റിട്ട് ത്തിയ ചിലപ്പോ ഉറങ്ങാൻ പറ്റിരിക്കും ഒട്ടും വയ്യ ഇങ്ങനെ ഉറങ്ങാതിരുന്നോണ്ടില്ലേ തലവേദനിക്ക എന്താ പറയാ നമുക്ക് മാനസികായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക എനിക്ക്
പോ സ്കൂളിൽ പോകുമ്പോ നമുക്ക് ആഹ എല്ലാ മറ്റ മറ്റേ കുട്ടി സ്കളിൽ ഫോകുമ്പോ നമക്ക് എണീക്കത പറ്റലല്ലോ
ഇല്ല അതന്നെ ആ് അവള് സ്കൂള് പറഞ്ഞഴ നമ്മളൊന്ന് ഇരിക്കത്തന്ന് വിചാച്ചു അവള ഈ സ്കൂള് പറ കറക് അല്ല നമ്മൾ അതിന് മുന്നേ ണീക്കും നമ്മള് മുന്നേ എണീക്കും ഞാനൻ എണക്കുമ്പ തന്നെ എണീറ്റ് വും എന്നട്ട് ഉ്മാന്റെ അടുത്ത് കൊടുക്കും അല്ലെ ഞാനവിടെ കസേരമല ശ കൈലെന്തെങ്കിലും കൊടുക്കുംഎന്നിട്ട അ വിടെരു ത്തുംനമ്മൾ ഇതൊക്കെചെയ്തണ്ട ഇവിടന്നപ്പഇവൾഅപ്പിട്ടണ്ടാവും, അപ്പൊ ഇവളെ കഴുകി കൊടുക്കണ്ടേ അവള സ്കൂള് പറച്ച ബസ് ഇവിടന്ന്കുറച്ച്നേരം ഓഹോ എന്ന് പ മറ്റുള്ള കാര്യച്ചത്തിലോടങ്ങണ്ടാ അപ്പട്ടിട്ട് അപ്പൊ അത് കൈകി കൊടു അതിന്റെടെല് നമ്മള ഒരു കട്ടൻചായ വര കുടിക്കുന്നില്ല
അതന്നെ ശരിയാണ് ശരിയാണ് പോയോ വൃത്തിയില്ല
എന്നിട്ട് ഞാൻ ഹസ്ബന്റിന്റെടുത്ത് പറയും അള്ളാ ഇതന്താ ഞാൻ ചെയ്യേണ്ടി വിചാര്ച്ചപ്പളും നട ക്ക്ണ്ല്ലെ കഴ ടെഷനവണ്ടാന്ന്പറിം വീട്ട്ല്ണ്ട് പ ച്ചോ ര് നമ്മളട്ത്തല്ലേ വെരാ
ആഹ് അത് ശെര്യാണ്.
ആഹ് അപ്പൊ ഒന്ന് രണ്ട് കഴിഞ്ഞ് നമ്മളട്ത്തേക്കെത്തും
ആഹ്
അതോണ്ട് എന്താ പറയാ അഅ് നടക്കൂല. അപ്പ ഞാൻ ചെല് പ്പൊ ഞാൻ തന്നെ പറയും അപ്പം പണി വീ ട്ടില് പണിയെട്ക്കാനാണെങ്കില് എല്ലാരും നമക്ക് കുട്ട്യെളെ നോക്കാന്ണ്ടാവും പക്ഷെ നമുക്കൊരു പത്ത് ഇൻക്ക് കെടക്കണെങ്കില് അഅ് നമ്മളെ ഉമ്മ അല്ലെങ്കി ല് നമ്മളാരെങ്കിലും തന്നെ വേണം.
അത് ശര്യാണ് ഏഹ് അഅ് ജ് പർഞ്ഞത് ശെര്യാ നമ്മള്പ്പെന്ത് പർഞ്ഞാലും ഞങ്ങളുതൊക്കെ കഴി ഞ്ഞതല്ലേ ന്ന് പറയും. പക്ഷെ എല്ലാറെ കാര്യം അങ്ങനെല്ലട്ടാ അതാ ജ് ഭർത്താവിന്റെ വീട്ടിലല്ല ചെല വീടുകളില് പ്പം സ്വന്തം വീട്ടിലാണെങ്കില് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ
ആഹ് ഇനിക്കിൻ ഞാന് ഒരു വർഷം ഇപ്പം ഇങ്ങനെരു സാഹചര്യാണ് നിക്ക് പറയാ സ്കൂൾ പറഞ്ഞയക്കാൻ നല്ലുദ്ധിമുട്ടായിരി ക്ക്‌ മോളേം കൊണ്ട് എനിക്ക് നടക്കൂല. അപ്പൊ ഞാനൊരു വർഷം മോളേം കൊണ്ട് എന്റെ വീ ട്ടിലാണ്ടായേ ആ സമയത്ത് നിക്കങ്ങനെ ബുദ്ധിമു തെ കാര്യങ്ങളൊന്നും തോന്നീല. അപ്പൊപ്പ ഞാൻ
അപ്പൊ ക്ലാസ്സില് അപ്പൊ കുട്ടിയുടെ മറ്റേ പഠിക്കുന്ന കുട്ടി അവടെ പഠിച്ചോ സ്കൂളില്?
ആ അവടെ പടിച് ഒരു വർഷം അവടെ ഇരുത്തി. എ ഞാനീ പ്രഗ്നൻ അഹ് ഏഹ് ഇപ്പ ആലോചിക്കുന്നതാ മതിയേരുന്നുന്ന് വീട്ട്ന്ന് ഉമ്മ പറ പർഞ്ഞ്ണ്ട് അപ്പം ക്ക് ഭർത്താവിന്റെ ഒറ്റ നിർബന്ധത്തിലോ ഇങ്ങോട്ട് വന്നേ
ഇവിടെയാണോ ജോലി ചെയ്യണത് അതോ പൊറത്താണോ?
നമ്മള് മാത്രം ആള്ണ്ടെങ്കി എനിക്ക് പ്രശന ല്ലല്ലോ നമക്ക് അവരട്ത്ത്
അപ്പൊ പിന്നെ അത് തന്നെയായിരുന്നു നല്ലത് ആളെ ല്ലെങ്കി പിന്നെ ഇപ്പ ഇവിടെ നിന്നിട്ട് കാര്യല്ലല്ലോേ
ആ എന്ത എനിക്കൊന്ന് ഈ ഒരു മാസായിട്ട് ഇന്ന് ഇപ്പോ രാവിലെ എന്തോ പറഞ്ഞ് ഉമ്മ പറഞ്ഞ് മഗ്‌രിബ് ആവുമ്പോളേക്ക് കണ്ണൊ ഒ ഇതായിട്ട് ഉറക്കിിച്ചിട്ടണ്ട ഉറങ്ങാ പതി മാറില്ല എന്തോ പറഞ്ഞു ഞാന് എന്നെക്കൊണ്ട് പറഞ്ഞു അപ്പ ഞാൻ പറഞ്ഞേ ഞാനായിട്ട് എണീച്ച നട ുന്നത് എനിക്ക് രാത്രി ഞാൻ ഉറങ്ങുന്നുണ്ടോല്ലോ മുമ്പ തന്നെ കാണുന്നില്ല എത്ര പ്രാവശ്യം ഉള്ള എനിക്കുന്നുണ്ട് അത് കഴഞ്ഞതിന് ശേഷം എനി എവിടെയും കിട പാൻ പറ്റുന്നുണ്ടോ
വേറെ ആാരും മാറ എടുക്കാനൊന്നുമല്ല അല്ലേ
അല്ല മാറിെടുക്ക ഒക്കെ പറഞ്ഞ അവര് നോക്ക പക്ഷെ എല്ലാവരും പണി കഴിഞ്ഞിട്ട് അവർക്കും കിടക്കല്ലേ അപ്പൊ നമ്മള് പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ആഹ അപ്പൊ ഞാൻ പറഞ്ഞു പണിയെടുക്കുമ്പോം പണിയെടു ആുമ്പോ എല്ലാരും ന മാറ്റി മാറ്റി എടുത്തരാനുണ്ട് പക്ഷെ എനിക്കൊന്ന് കിടക്കാൻ വേണ്ടി ആങ്കിലുംൂ എടുക്കാനുണ്ട് ആരുംല്ല അപ്പൊ എല്ലാരും കിടക്കുന്ന ഞാന് ആ അവരിപ്പോ നമ്മളിപ്പോ എന്തൊക്കും പണിയെടുക്ക െ അവര് നമുക്ക് എടുത്തരും ഞാൻ അത് പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ ഇപ്പൊ അടിച്ചു വാരാണെങ്കിലും തുടക്കുകയാണെങ്കിലും അവര് നോക്കി തരും ആ പക്ഷെങ്കില് നമുക്കൊന്ന് ആഹ് നമുക്കൊന്ന് കിടക്കണംന്ന് വിചാരിച്ച ശല്യ ഞാൻ പറഞ്ഞു ഞാൻ എൻറെ വീട്ടിലായിരുന്നെങ്കിൽ ആഹ് ഞാൻ എൻറെ വീട്ടിൽ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഉറക്ക് ശരിയായില്ലെങ്കില് ഉമ്മ ഞാൻ കുറച്ചുറങ്ങട്ടെ ഉമ്മ ഇവിടെ ഇവിടിരി ക്ക് അല്ലെങ്കിൽ എന്റെ സിസ്റ്റേഴസിന്റെ അടുത്ത് കൊടുത്താല് അനിയത്തിമാരോ രെങ്കിലും ഉണ്ടെങ്കില് അവരെ കയ്യിൽ കൊടുത്താ അവര് നോക്കും ഉറങ്ങുന്നെന്നെ വിളിച്ച് ഉണർത്തേ ഇല്ല അപ്പൊ അതൊക്കാലോചി ഭയങ്കരായിട്ട് വെഷ്മ മായി പിന്നെ പറയ ഇല്ല
അതെ അത് എന്ത് ആ എല്ലാവരുഞ്ഞെ എല്ലാവര ക്കള്ളരു ബുദ്ധിമുട്ട് പക്ഷെ സ്വന്തം വീട്ടിലെങ്കിൽ അങ്ങനെ നോക്കാൻ ആളുള്ളത് ഒരു ഭാഗ്യണ്ന്നാണ് ഞാൻ പറയാ നമ്മുടെ അറിവിലൊക്കെ അതും ഇല്ല അതാണ് ആ അതാണതിനും വലിയ കോമഡി ഹിഹിഹി ഭർത്താവിന്റെ വീട്ടാരെക്കെ പറയേവേണ്ട ആ ആഭർത്താവിന്റെ വീട്ടാരും പിന്നെ നോക്കേവേണ്ട നമ്മുടെ വീട്ടിൽ ഇതനെ ക്ക്ണ അവസ്ഥ ഇനിനമ്മളന്ത് ചെയ്യ വേറൊന്നും ചെയ്യാനില്ല അപ്പ നമുക്ക് ആകൊരു കുട്ടിയുള്ളൊണ്ട് വേറെ രാവിലെ എണീക്ക അങ്ങനെ ന്നും വേണ്ടല്ലോ നമ്മളങ്ങ് അപിന്നെ അ പക്ഷെ എണീക്കുന്ന ഉറക്കത്തിന്റെ അകൊഴ്പ്പല്ല പക്ഷെ ആള് ഭയങ്കര വികൃതിയാണ് അങ്ങനൊരു ഭ ഭയങ്കര വാശി ണ് ഇന്നൂടിം ഒരു പരിപാടി കഴിഞ്ഞുള്ളു വാ ശീടെ അതൊക്കെനമ്മളെറ്റക്ക് തന്നെ പ്പം നിവർത്തിയൊന്നുല്ല ആരോട് പറയാൻ
അത് തന്നെ ആര ആരും കേൾക്കൂലാന്ന് നമ്മളെ അവ സ്ഥണ്ടല്ലോ നമ്മള് തന്നെ - ചിപ്പിതാക്കണോ മനസ്
അതന്നെ അറിയാഞ്ഞിട്ടല്ല അറിയ ഇവര്കൊക്കെ ഇവരും മക്കളെക്കെ വളർത്തിയതല്ലെ അറിയാം പക്ഷെ അറിഞ്ഞാലും അറിയാത്ത പോലങ്ങ് വരും ക്കും
കണക്കൊന്നും ഞാമ് പറഞ്ഞ്ല്ലല്ലോ ഞാമ് പറഞ്ഞത് നിങ്ങളെൻ്റത് ഇങ്ങോട്ട് പറഞ്ഞതാണ് അല്ലാതെൻക് ഒരാളെ നോക്കാൻ നിങ്ങളാണ് എൻറ ടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഒറക്ക് തൂങ്ങുന്ന് ഞാൻ ഉറക്ക് തൂങ്ങുന്നത് എന്തുകൊണ്ട്ന്ന് അവിട
എന്തുകൊണ്ട്ന്ന് നിന്നവട ണില്ല ഹ്ഹ് ആ അതവർക്ക് അറിയൺണ്ട അതവർക്ക്അറിയണ്ട അത അറി അറിഞ്ഞാലവർക്കൊന്നു ചെയ്യാനില്ല ചെയ്യാനില്ലാത്തോണ്ടല്ല അവര്ക്ക്ചെയ്യാൻ ചെ താല്പ റിയൂല്ല. അതാണ് സത്യം. അതുകൊണ്ട് ആ അതുകൊണ്ടന്നെ അവര് പിന്നെ തന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചതൂല്ല.
ആഹ് ഞമ് പറ്യ എങ്ങനെങ്കിലൊന്ന് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനായിരുന്നു.
വേറെ വീട്ടില് ആരാ ഉള്ളെ... ഭർത്താവിന് വേറെ സഹോദരങ്ങളൊക്കെണ്ടോ. പിന്നെ ആ ഒരു ഒരു മിൻറ്റെ
എന്നാ ഓക്കെ
ഹലോ